ഹലോ കേൾ കേൾക്കുന്നില്ലേ
ആഹ് ഇണ്ട്ണ്ട്
ആഹ് എന്താ സുഗാണോ
ഓ സുഗായിരിക്കണ് അവിടെ എന്താ വിശേഷം
ഓ അങ്ങനെ പോകന്നും കൊയപ്പൊന്നുള്ള ഞാന് ഇവിടെയക്കെ കെടക്കേണ് ഉച്ച ടൈം ആയോണ്ട് ഓർക്ക് ഓർക്കങ്ങനെ വാര്യ എന്നാലേറ്റ ഒറങ്ങുല്ല എന്നാലേറ്റ ഒറങ്ങുല്ല ഫോൺ ഇങ്ങനെ നോക്കും ചെയ്യും അങ്ങന നമ്മള് അറിയതാണ് ഉറങ്ങിപോണം എന്ന പിന്നെ കൊർച് ടൈമാണ് ഒറങ്ങിയോളൂ ഇത് ഫോൺ നോക്കും വേണോ ഫോൺ ആഹ് ഫോൺ നോക്കും വേണോ എന്നല്ലേറ്റേ ഫോൺ നോക്കാ കഴിണുല്ല
ഇല്ലാതെ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ സമയം പോന്നത് അറിയില്ല അതാ പ്രശ്നം ഏ ഒറക്കം വന്നാല് ഒറങ്ങാനും തോന്നില്ല എങ്ങനെ റീൽസ് നോക്കിയിരിക്കും അറിയില്ല അതെ അതെ അതെ ഒരു ജി ബി ഒന്നര ജി ബി നെറ്റൊന്നും തികയില്ല ചെൽപോ
ത്, ഒരു ജീ ഇന്റെ ഒന്നര ആ ഒന്നര എന്നിട്ട് ഇപ്പൊ ഞാൻ വീണ്ടും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പത്തൊമ്പത് അങ്ങനെ കയറ്റു
അതെ
ആഹ് അപ്പൊ അധികം ദിവസം ഞാൻ രണ്ടട്ടോ ഒരട്ട എങ്കിലും ഞാൻ പത്തൊമ്പത് കയറ്റു എന്നാ ഇതില്ലാതെ ഇങ്ങനെ ഒന്നിങ്ങനെ ഒന്ന് റീൽസ്
ആഹ് പറ്റില്ല അതെ അതെ അതെ ഉം ഞാനും അതെ റീൽസ് ഇൻസ്റ്റഗ്രാമ എടു ടുത്താ പിന്നെ ഇതന്നെ റീല് കണ്ടുകൊണ്ട് ഇരിക്കന്നെ പണി വേറ ഒരു പണില്ല ഇല്ല
ആഹ് അല്ലേ പിന്നെപ്പ മക്കളും കൂടെ ഇല്ലാതെ ക്കും, നമുക്കൊരു ബോറടിയ വേർ വേറാന്നുല്ലല്ലോ ആഹ് അത് അതാണ് എന്ത് പിന്നെ ഫുഡ
ക്യാള് കാണി കഴിയും
ആഹ് അതന്നെ
ഉം ഓ ഫുഡ് കഴിക്കല് കഴിഞ്ഞു അതന്നെ ഫുഡോക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കെടക്കുകയായിരുന്നു ഒറങ്ങുനൊന്നുല്ല ഇങ്ങനെ
ആഹ് എന്താ ചെയ്യുന്നേ
ഞാന് ഇല്ല ഇപ്പൊന്നും ന്നും ചെയ്യല്ല വർക്ക് ചെയ്തിരുന്നു ഇപ്പൊന്നും ചെയ്യയില്ല ഇപ്പൊ ഡെലിവറി കിഞ്ഞട്ട് കുട്ടിക്ക് ആറ് മസായിട്ടൊള്ളു
ഓ അത്ശേരി കുട്ടി ഉറങ്ങാണോ
ആഹ് ഉറങ്ങണപ്പ ഉറങ്ങ അപ്പൊ മോന് മോന്
ആഹ് അപ്പൊ ഓന് കുളികൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ
ആഹ് ആഹ് കഴിഞ്ഞു ആഹ് കൊറച്ചു നേരം ഉറങ്ങും ആ സമയത്ത് ഒരു കൊറച്ചു നേരം ഉറങ്ങും ഉച്ചക്കൊക്കെ ഒന്ന് ഒരു ഉറങ്ങും പിന്നെ ആ ഒര് ഇതിലാണ് ഞാനും കിടക്കുക
ആ ഇപ്പൊ തൊണ്ണൂറ് കഴിഞ് ഇപ്പോ ഹസ്സിന്റെ വീട്ടിലാ
എ അ അല്ല ഞാന് ഇവടെ ഇപ്പൊ ഇന്റെ വീട്ട്ക്ക് വന്നിരിക്കയാണ് ഉം ആ അതെ ഞാന് കുട്ടിക്ക്പ്പോ ചോറ് ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞ പ്പയെ കോറേ കൊടുക്കണം അയിന് വേണ്ടിട്ട് വന്നതാണ്
ഫുഡ് കൊടുക്കല് തൊടങ്ങിയോ അങ്ങനെ റാ അങ്ങൻത്തൊക്കെ തുടക്ക തുട ആറാസായല്ലേ
ആ ആറ് മാസം ആറ് മാസം വരെ കൊടു ആറ് മാസം സ്റ്റാർട്ട് ചെയ്തപ്പോ അങ്ങനെ കൊടുത്തത് ആ പിന്നെ വെശപ്പ് താങ്ങണ്ട് കരച്ചില് ആയ പ്പൊ അറുമാസം കഴിഞ്ട്ട് കൊടുക്കാണ്ട് നിക്കായിരുന്നു നോക്കുവൊ പിന്നെ ഇല്ല കഴിക്കല് കൊറവാണ് കയി ല് അത് ങ്ങനെ തുപ്പി കളിക്ക്യാണ്
ആ അതെണ് പോയിവ് കൊടുക്കുന്നതാണ് അതൊന്നും പ വയ്റ്റിക്കാ ആ ആ അതെന്നെ ഇങ്ങനെ കാൽമേ വെച്ചാണ്ട് അങ്ങനെ കൊടുക്കല അല്ലെങ്കില് ഇങ്ങനെ
ഇല്ലല്ല കാൽല് കെട് തീറ്റ കൊടുക്ക
അപ്പൊ പിന്നെ തല തല വല്ല്യ ഇതായിണ്ടാവ്
ആ എന്താ ആ അത് കൊഴപ്പല്ല പക്ഷെ ന്നാലും കാൽല് കെടക്കില്ലേ കെടന്ന് ഉർണ്ട് കളിച്ച് ഓടി ചാടി പർഞ്ഞ പോലെ അവന്ക്ക ഇപ്പ എണീച്ച് ഓ ഓടണം അങ്ങനെ കെടന്ന് കാണിക്കും കേട്ന്നിട്ട്
ആ അതെ അതെ
ന്നും നടക്കില്ല കൊടുക്കുമ്പോ അവന് ഇങ്ങനെ ഒന്നുല്ലെങ്കി കൊർച്ച് കയിഴുമ്പോ തുപ്പിക്കളയും പിന്നെ അല്ലെങ്കി പിന്നെ ഇതേപോലെ കളിക്കും കളിക്കുമ്പോൾ നമ്മള് കൊടുക്ക്മ്പോ ഇതാവും പിന്നെ ഛർ ദിക്കും കൊർച്ചയ്യുമ്പോ ഷർദിക്കും
ആ അതൊക്കെ തന്നെണ് ആ ഒന്ന് കൊർ ചെങ്കിലോന്ന് ആയ നമുക്ക് പിന്ന വയറ്റില് ആയാ മക്ക് സമാധാന മറ്റത് ഓല് ശരിക്കറ്റെ കെടക്കൂല്ല
ഇല്ലേ അതാ പ്രശ്നേ അടങ്ങി കെടക്കില്ലേ കാലിട്ട് ഞങ്ങള അങ്ങട്ട് നീങ്ങിട്ട് ഇങ്ങട്ട് നീങ്ങിട്ട് ഇടിച്ചു ഓടണ പോലെയക്കെ കാട്ടും
ഫസ്റ്റത്തെ കുട്ടിയാണോ
ആ ആദ്യത്തെ കുട്ടിയാണ്
ആ ആ അതെ ഹസ്സവ്ടെ ഇവടെല്ലേ
ആ ഇണ്ടെ ഇവടെണ്ടെ ഞാനിപ്പോ ഇങ്ങനെ ഇതിന് വേണ്ടിട്ട് ഇങ്ങനെ വീട്ടിക്ക് വന്നത അയ് ക്ക്‌ ഇതിനെപ്പറ്റി വല്യ ഐഡിയ ഒന്ന് ഇല്ല കൊടുക്ക്‌ണ കാര്യങ്ങൾക്കൊന്ന് പഠി ക്ക്യണല്ലോ അത് അങ്ങനെ വന്നത പക്ഷെ കൊടുക്ക്‌ണതക്കെ അമ്മെണ് ആ അതൊക്കെ ഞാൻ പോവുമ്പഴ ക്കും പഠിച്ചു
ആ ആ ആ ആ ഫസ്റ്റ്ത്താവുമ്പോ ഞമ്മ ഒരു പേടിയാണ് അതങ്ങെ അമ്മ മൂക്കിലോട്ട് പോ ആ മൂക്കിലോട്ട് പോയാലോന്നെ ക്കെള്ളെ അതെ ഞാന അങ്ങനെ തന്നേനി
ആ ഇങ്ങക്ക് എത്ര മ രണ്ട് പേരോ
ഇൻക്ക് രണ്ടാളാണ്. ൻക് ന്റെ ഓരൊക്കെ പ്പൊ കൊർച്ച് വൽതായി ഒന്നാം ക്ലാ സിലും അഞ്ചിലൊക്കെ പഠിക്കുന്ന ആ ആ അപ്പഴേ. ഒരാണും ഒരു പെണ്ണും. ചെറ്ത് മോളാണ്. വൽത് ആണാണ്. ഉം ഇപ്പ വെരാനാവും ഇപ്പ അഞ്ചു മണിയൊക്കാവും ഇങ്ങോട്ടെത്താന്. ആ രണ്ടും പോയിണ് പിന്നെ ആ നാലര വരെ ഷേ ഇങ്ങോട്ട് എത്താന് ഒരു അഞ്ചു മണി ആ ഒരു ടൈമാവും ഓല് മൂന്നാമത്തെ ട്രിപ്പ് ആയോണ്ടേ. ആ ഓ ഓട്ടോ ആണ്. ഇവടെ അട്ത്തന്നെണ്. പക്ഷെ ആ ഇവടെ അടുത്താ പർഞ് ട്ട് കാര്യല്ല. നല്ല റോഡും പിന്നെ വണ്ടിയൊക്കെ പോവുന്ന സ്ഥലാണ് അപ്പ അപ്പഞമ്മ ധൈര്യല്ല അങ്ങനെ നടത്തി പറഞ്ഞയ്ക്കാന്. ആ അപ്പം ആ ഇല്ലാ റോഡ ക്ലോസ്സ് ചെയ്യണം. മുറിച്ച് കടക്കണം. അപ്പർത്തെക്കെണ് വാണി സ്കൂള് കെടക്കുന്നേ. അപ്പം നമ്മക്ക് പേ ഇവെടെ നല്ല വണ്ടിയൊക്കെ പോകുന്നൊരു സ്ഥലവായോണ്ട്.
അതെ, ആ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. ഉം ഇപ്പൊക്കെ വണ്ടികളൊക്കെ സ്പീഡെയെന്നൊക്കെന്നോക്കിയല്ലേ വെരു ശ്രദ്ധിക്കണം. ഇല്ലല്ലോ ആരും
അതന്നെ. ആരെവിടെ അസിന്റെ വീട്ടിലാരാള്ളേ?
അവെടെ അച്ഛനമ്മ ഒണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് അയ്ശരി ഇവെടെ ആരാള്ളേ?
ഇവെടെ എന്റെച്ഛനമ്മ ഞാന് ചേച്ചി.
ആഹ് ചേച്ചി അവെടെ കല്യാണം കഴിച്ചടുത്തായിരിപ്പോ. ആഹ് പിന്നെ നിങ്ങള്. നിങ്ങെളണ്ടാലല്ലോ?
ആഹ് ഞങ്ങള് രണ്ടുപേര്.
ആഹ് അത് ശെരി. അപ്പൊ പിന്നെ രണ്ടാൾ പോയപ്പിന്നെ അമ്മയും അച്ഛനും ഒറ്റക്കാവൂല്ലേ?
ആഹ് ഇല്ല. അങ്ങനെയൊന്നുല്ല. ഇവിടൊക്കെ. ആഹ് വെരുവേ എടക്ക് വെരും. ഉം ഞങ്ങളും വെരും. എടക്ക് ചേച്ചിയും വെരും അങ്ങനെ.
ക്കെ അടുത്തായിരിക്കും. അല്ലേ?
ഉം അതെ അതെ. ആഹ് അതെയതെ. അതുകൊണ്ട് വെല്യാ കൊഴപ്പൊന്നുല്ല.
ആഹ് അതെ അതെ. അച്ഛനെന്താ പണി ഇവെടൊണ്ടോ?
ആഹ് ഇണ്ടേ. ന്റെ നാട്ടില് സാധാ കൂലിപ്പണി തന്നെ. ഉം അവെടെ വീട്ടിലാരെക്കൊണ്ട്?
എനിക്ക് നാല് അനിയത്തികളാണ്. പിന്നെ ആ ഒരാൾടെ കല്യാണം കഴിഞ്ഞു. ഒരാൾ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ബാക്കി രണ്ടു പേര് പഠിക്കെണ്ട് അങ്ങനെ. അങ്ങനെ ആഹാ അതെ അതെ ആ പി എൻഗേജ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഡിസംബറ് ജനുവരിലായിട്ടിങ്ങനെ പറയുന്നൊണ്ട്. അപ്പൊ ഒരു അഞ്ചാറ് മാസത്തെ എട വേണംന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊക്കെ കല്യാൺ ആഹ് അവെടൊണ്ട് ഇവെടൊണ്ട് അസ്സ് പിന്നെ പെയിന്റിങ്ങിന് പോല്ലാ. പിന്നെ വൈകുന്നേരം ആവും വെരാന്.
വെരാനല്ലേ. ആഹ് ആഹ് ആ സമയത്ത് അച്ഛനമ്മയൊക്കെണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട്. അതൊക്കൊണ്ട്. പിന്നെ ഇവെടെയാ പക്ഷേ കട്ടിക്കാനം തറവാട്ടിലെല്ലാ രണ്ട് വർഷായി വേറെ പോ ആഹ് വേറെ പോന്നിട്ട്. രണ്ടു വർഷായി.
ആഹ് ആഹ് ആഹ്
തറവാടടുത്ത് തന്നെണ്. ഇവെടെ അടുത്ത്ത്തന്നെയാണു. ഉമ്മേപ്പിയൊക്കെ ഒണ്ട് എല്ലാവരും ഉണ്ട് എന്താ. മഴണ്ടോ?
മഴ ഇതാ ഇപ്പൊ മൂടി, ഇത്ര നേരം വെയിലായിരുന്നു. ഇപ്പതാ മഴ ഇങ്ങനെ കാറി മൂടി ഇങ്ങനെ. പെയ്യാനൊള്ള ചാൻസിൽ നിക്കനൊണ്ട്. അവെടെന്താ അവസ്ഥ?
ഇവെടെ ഇന്നിപ്പം പെയ്തിട്ടില്ല ട്ടോ. പിന്നെ ചെറുതാ ഇങ്ങനെ നല്ല. മൂടി വന്നേനേ. ഞാൻ ഉള്ളിക്ക് കേറി കെടക്കട്ടെ വിചാരിച്ചൊന്ന് കേറിയപ്പം പ്പ നല്ല ഒരു ഇരിട്ടുപ്പോലെ വന്ന്. ഞാന് തിരുമ്പിയതൊക്കെ എടുത്ത് വെച്ച് ഞാൻ പിന്നെ ഇങ്ങോട്ട്ന്നെ പോന്ന്. അപ്പ അതാ വെയിലാണ്. ഇനിപ്പവെടെ നിന്നോട്ടെ ഇനി കാവലായരി ചെയ്യാന്. അത് നമ്മെള് പൊറ ആഹ് നമ്മെള് പൊറത്തേക്കോടും ചെലപ്പോ ഇപ്പൊ നമ്മള് ഉറങ്ങി പോയാ പിന്നെ ആ ഇട്ടത് മൊത്തം നനയലും ആയിരിക്കോ. അയലേറല്ലേ ഞാൻ ഉള്ളക ഇട്ടിട്ട് ഇനിയി ഇപ്പ അവിടെ നിന്നോട്ടെ ഏതായാലും കൊർച് ടൈ ആയില്ലേ ഇനിപ്പോ എടുക്കാനൊക്കെ അയി വിചാരിച്ചട്ട് ഞൻ ഇങ്ങോട്ട് പോന്ന് കുട്ടി എങ്ങനെ തൊട്ടിലല്ലണോ കിടക്കല്
ആഹ് തൊട്ടീല് കെടത്തും
ആഹ് ആഹ് രാത്രിയൊക്കെ എങ്ങനെ തൊട്ടിലേ കെടുക്കുവോ ആഹ് ആഹ് അതെ തൊട്ടലേ കടന്നാല് പോലും പിന്നീ കൊറ കുറച്ച് ടൈമൊക്കെ കിടന്നു ഉറങ്ങിട്ട്
ആഹ് അതെ അതെ. അടുത്ത കേൾക്കണേക്കാളും ആഹ് എണിക്കും എണിക്കും. പകല് രാത്രി വല്യ അങ്ങനെ കൊഴപ്പില്ല പകല് അങ്ങനെ അടു കടുത്തിയല് പെട്ടെന്ന് എനിക്കും അതുകൊണ്ട് അങ്ങനെ കടത്തിലില്ല അപ്പൊ ഞ ഞാനിതാ മുന്നുസായി
ആഹ് ആഹ് ശരി തൊ തൊണ്ണൂറ് കഴിഞ്ഞ് പോയിട്ട് പിന്നെ കൊറച്ച് പിന്നെ ഇങ്ങോട്ട് വന്നണ്ടാവുംലേ പിന്നെപ്പം ഏഹ് പോയത്
ആഹ് അഞ്ചാം മാസില പോയത് തൊണ്ണൂറ് വരെ തൊണ്ണൂറിന് കഴിഞ്ഞിട്ട് ഞാൻ പർഞ്ഞില്ലെ അങ്ങനെ വലിയ ഐഡിയ ഇല്ലാത്തോണ്ട്
സിസേറിയനൊന്നല്ലേന്നല്ലോ നോർ ഉം ഉം ഇനോ ഇപ്പൊ പിന്നെ അങ്ങനൊക്കെ ആ ഫസ്റ്റ്ത്തെ ആമ്പൊ ഞമ്മക്കൊരു പേടിയാണേ അവിടെ ആ അവിടെ എങ്ങനെ നമ്മുക്ക് കഴി കയ്യോ ഇങ്ങനെ നോക്കാനൊക്കെ കഴിയുന്ന ആളാണോ തായെ ഉണ്ടോ
ഇവിടെ ഇവിടെ അമ്മ എന്റെ അമ്മക്ക് കൊഴ പ്പല്ല ഉം ആ ആഹ പ്രായം ഇല്ല കൊഴപ്പമില്ല പക്ഷെ കുറച്ച്‌ ഇങ്ങനെ വയ്യാ അതോണ്ട് ആളാണ് അപ്പം അതുകൊണ്ട് സഹിക്കില്ല ഇങ്ങള് വേറെന്തങ്കിലും വർക്കെന്തെങ്കിലും ചെയ്യ്ണ്ടായിരുന്നോ
ആഹ ഞാനിങ്ങനെ ഓൺ ലൈനായിട്ട് ക്ലാസ് എടുക്ക്ന്ന്ണ്ടായിരുന്നു ഇപ്പോ ഇപ്പൊ ഈ ഒരു മാസമായിട്ട് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് ഇനിഇപ്പൊ ഒന്നും കൂടി നോക്കണം സ്റ്റാർട്ട് ചെയ്യണം ആഹ്‌ ട്യൂഷ ആ ബേസ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഹിന്ദി അറബിയൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ ഭങ്ക ഒരു സുഖല്ലേരുന്നു അ അപ്പൊ ഞാന് നിർത്തി വെച്ചീന് ഇപ്പൊ ഇനി ഒന്നുകൂടെ നോക്കണം ഉം ഉം വര്ണ മാസം ഒന്നുകൂടെ
ഞാൻ ഡിഗ്രി അപ്പൊ പിന്നെ ബേസ് എടുക്കാൻ ഇപ്പൊ വല്യ പണിയൊന്നുംല്ലല്ലോ ഏതായാലും ഇവിടെ വെറുതെ ഇരിരിക്കല്ലേ അപ്പ ഞമ്മ ക്കൊന്ന് അതായ മതി അപ്പൊ ഹിന്ദിക്കും അറബിയക്കും വല്യയ ഐഡിയ ഇല്ലാത്ത മക്കൾ മക്കൾ ഇണ്ടാവും അപ്പൊ കൊറെ അഡ്മിഷൻ ഒക്കെ വര്ല്ണ്ട് ആപ്പൊ പിന്നെ ഞാന് യാത്രൊക്കെ ഇപ്പ ഹിന്ദി ഒക്കെന്ന്റഞ്ഞാൽ ഇപ്പ അഞ്ച് മുതലൊക്കെ ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നേ ആ ഇപ്പ അഞ്ച് ആറ് അങ്ങനെ പലേ ക്ലാസ്ത്തെ കുട്ട്യാളും ഉണ്ടാകും
ആഹ് ആഹ്‌ ഓൺലൈൻ ഇപ്പൊ ട്യൂഷനൊക്ക ഓൺലൈൻ ആയില്ലേ
ഓ പിന്നെ ഞാൻ ആഹ്‌ എടുക്കുന്ന സ്ഥാപനത്തില് എല്ലാ എല്ലാ ണ്ട് എന്തോരം കുട്ട്യാള അറിയോ പല എല്ലാ കോഴ്സുകളും ഉണ്ട് അപ്പൊ എല്ലാരും ഓൺലൈൻ ആയിട്ട് നല്ല ക്ക ഞാനും വിചാരിക്ക്ണ്ട് ഓൺലൈനായിട്ടൊക്കെ ആരേം ചേരോ എന്നൊക്കെ വിചാരിച്ചീനി ഞാന് പക്ഷെ ഇന്റെ ക്ലാസ്സിലൊക്കെ തന്നെ ഇത
ആ ഓൺലൈൻ ക്ലാസിനോട് എല്ലാർക്കും താല്പര്യം തോന്നുണുല്ലെ
അത് ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് മക്കക്കെ പിന്നെ പിന്നെ പോവാൻള്ളൊരു മടി ഇണ്ടാവും പിന്നെ ഇപ്പൊ ഒരു മണിക്കൂർ ഒന്ന് ഫോണിന്റെ മുന്നിൽ ഇരുന്നാല് ഓൽക്ക് കൊറേക്കൊര് ഐഡിയേം കിട്ടും അതോണ്ടായി ക്ക അപ്പ ഞാനൊന്ന് വിചാരിക്ക എങ്ങന ഓൺലൈൻ ഒക്കെ ആരാ ക്ലാസ് കേറോ പക്ഷെ ഇന്റെ ക്ലാസ്സില് ഹിന്ദി കൊക്കെ ഇര്പത്തഞ്ചുകുട്ട്യേളുണ്ട് ഞാൻ രണ്ട് മണിക്കൂറായിട്ട് എടുക്കലേന്നു അങ്ങനെ ആഹ അപ്പൊ അതൊണ്ടായിരിക്കാം ഇനി പിന്നെം വന്നിട്ട് ട്യൂഷന് പോവാനാണ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആഹ്‌ ആഹ്‌ അതെ ഓൽക്ക് ഭയങ്കര പിന്നെ ആഹ് ടാസ്ക് ആണത് ആഹ് അപ്പൊ കുറച്ച് ടൈം ഒന്ന് ഇരുന്നാ ഒരു മണിക്കൂർ ഒന്ന് ഇരുന്നാൽ മതിയല്ലോ അവർക്ക്
ഇരിന്നാ മതിയല്ലോ അതെ അതെ അത കൂടെ അമ്മമാരും ഇരിക്യയാണെങ്കിൽ പിന്നെ വേറെ പ്രശ്നുംഇല്ല ഉം നിങ്ങളപ്പോ എങ്ങനെ വീഡിയോ വീഡിയോ വെച്ചിട്ടാ അതോ ഓഡിയോ ക്ലാസ് മാത്രോ വീഡിയോ ആഹ ആഹ ആഹ ആഹ അവര് അപ്പൊ ഓ ആയി അയിക്കോട്ടെ ശെരി ആഹ്‌